എന്തൊക്കെയുണ്ട് വർത്താനൊക്കെ
എന്താ നല്ല വർത്താനം ചായയൊക്കെ കുടിച്ചോ
ആഹ് ഒരു കൂടി കഴിഞ്ഞ് രാവിലെ എണീറ്റ പടിയുള്ള കുടി കഴിഞ്ഞു ഇനി ചായയും കടിയൊക്കെ ഉണ്ടാക്കണം
ആഹ് എണീക്കുമ്പോ തന്നെ ഒരു ഇതാണല്ലോ അല്ലെ
ഉം അത് രാ ചൂട് കൊണ്ടെ അങ്ങനെയാണ് എത്ര കുടിച്ചാലും
ഉം ഉറങ്ങാൻ വയ്ക്കുണ്ടോ രാത്രി
അതും കൊറവ് തന്നെ അല്ലെങ്കില് വൈകിയാ കിടകുക ഉം ദാഹം
ആഹ് ആഹ് ഞാൻ വെള്ളം കൊണ്ട് വന്ന് വെക്കല കിടക്കുന്നോടത്ത് തന്നെ കൊണ്ടന്ന് വെച്ച്
ആഹ് കുപ്പീ ഇതൊക്കെ തീർന്നിട്ട് വീണ്ടും എടുക്കാനാ പോരല്
ആഹ് കുട്ടികളൊക്കെ എണീക്കാണേ വള്ളം അത് വെള്ളം വെള്ളം പറഞ്ഞു എണീക്കണ കാണാം
ഉം സാധാരണ മൂത്രം ഒഴിക്കാനാ എണീക്കല് ഇപ്പം മൂത്രം ഒഴിക്കലില്ല
ആഹ് എത്ര വെള്ളം കുടിച്ചാലും മൂത്ര ഒഴിക്കാനൊന്നുമില്ലേ
ഉം
ഞാൻ ഇന്നലെ മോന് നല്ലോ വെള്ളം കുടിച്ച് കിടന്നേക്കണ് അപ്പൊ ഇഞ്ഞി ബെഡിൽ ഒക്കെ എങ്ങാനും മൂത്രം ഒഴിക്കുവോ ആവോ കരുതീനി അപ്പൊ രാവിലെ എണീറ്റപ്പോ തന്നെ ഒഴിക്കാനില്ല അങ്ങനെ
അതന്നെ എന്റെ മോനൊക്കെ ചെറുപ്പ ചെറുത് എണീറ്റാലും മൂത്രം ഒഴിക്കില്ല രാത്രി വൈകുന്നേരൊക്കെ ഒഴിച്ചതാക്കരം അതിന്റെ ഇടയിൽ അങ്ങ് വെള്ളം കുടി ക്കണുണ്ട് എന്നാല് ഒരു തുള്ളി മൂത്രം ഒഴിക്കാറില്ല നേരം വെളുത്താലും ഒഴിക്കൂല ഇപ്പോഴും ചായ കുടിച്ചു പോയി കിടന്നാന്നല്ലാണ്ടേ ഒരു തുള്ളി മൂത്രം ഒഴിച്ചില്ല
ആഹ് ഈ ചൂടിന്റെ ഇതേ എന്താണ് പുറത്തേക്കൊന്നും ഇറങ്ങാൻ കഴിയൂല്ല
ഔഹ് അതിന്റെ കഥ പറയേണ്ട ഞാൻ ഇന്നലെ ഒന്ന് പുറത്തിറങ്ങി
ആഹ് അങ്ങോട്ട് നല്ല ചൂട് എങ്ങനെ പോയി
ഉം ഏഹ് പറപ്പനങ്ങാടിറ്റം പോതിണ്ട് അനിയത്തിന്റെ വീട്ടുകാര്
ആഹ് ആഹ്
ഏഹ് യാത്ര ബസ്സ് ചില ബസ്സുകളൊക്കെ ഇന്നലെ എന്തോ ഹർത്താലൊക്കെ ഇണ്ടായിരുന്നല്ലോ
ആഹ് ഇന്നലെ ഹർത്താലുണ്ടെന്ന് പറഞ്ഞ്
ഉ നേരിട്ടുള്ള ബസ്സ അപ്പം കിട്ടിയില്ലേന് അപ്പൊ കൊണ്ടോട്ടി പോയി കൊണ്ടോട്ടീന്ന് പിന്നെ വെറെ പ്പനങ്ങാടി ബസ്സ് കേറി രണ്ട് സ്റ്റാൻഡിൽ കേറി ഏർങ്ങണ്ടി വന്നു ഔ പൊർത്ത് കൂടെ നടന്നിട്ടും യാത്ര ചെയ്തിട്ടും ചൂട്
ത്ര യാത്രക്കെ സുഖം പ്പം ഈ ചൂടാമ്പോളെ
ആഹ്
ഉം
നമ്മളില്ല കാറില്ലാത്ത പാവങ്ങള് ഇപ്പത്താ കാട്ട ഇല്ല ഏതാലും ഞാന് കുട്ടിളൊന്നും കൊണ്ടോയില്ലേന്നു ഇമ്മറ്ഞ്ഞ് ഞാൻ നോക്കിക്കോള റ്ഞ്ഞോണ്ട്
ഏ കുട്ടി അതുകൊണ്ട് പിന്നെ കൊറേ ഇത് ത് ഇണ്ടാവ നമ്മള് കുട്ടിയാളിം കൂടി നോക്കുമ്പള് ഓല് കൊഴങ്ങിയാ നമ്മള് ഓരെ നോക്കണ്ടേ
അഹ് പറ യാ ണ്ടോ ഉമ്മ നോക്കാറ്ഞ്ഞോണ്ട് ആ ഒരു സുഖായി കുട്ടിയാളെ ഇമ്മ കൊണ്ടോണ്ടാ റ്ഞ്ഞോണ്ട് ഇൻക്ക് ഇന്റെ തടി നോക്യ മതിയേന്നു ഇന്നാ തന്നെ ഞാൻ പോയപ്പം
എന്നാണ്
ഉം അനപ്പം ബസ്സിലൊക്കെ പണ്ടൊക്കെ ജീരകമുട്ടായി അങ്ങന്‌ത്തെല്ലേന്നോ
ആഹ്ആഹ്
ഇപ്പൊക്കെ ബസ്സില് ഐസ് വെള്ളം തണുത്ത വെള്ളം തണുത്ത വെള്ളം പറ ഞ്ഞാ നടക്ക ഓരോ ബക്കറ്റിലാക്കിയാണ്ട് ഞാൻ കൊറെ കാലത്തിന് ശേഷം ബസ്സ് കേറ
ആഹ്
അപ്പക്കൊര് ആഹ് ആഹ് ഇങ്ങട്ട് വാങ്ങി ഞാൻ പോയപ്പം ബേഗില് പച്ചവെള്ളം ഇട്ട് ഇടു ത്തീന്നു പക്ഷെ അഹ് കുടിച്ചാൻ തോന്ന്ണില്ല തൺ തള്ളം കണ്ടപ്പം പിന്നെ ല്ലെ പണ്ടൊക്കെ അങ്ങനെണല്ലേ നമ്മള ജീരകമുട്ടായി മറ്റേ ഇഞ്ചി മിഠായി ഇപ്പക്കെ
നടക്കലില്ലേ
ഉം ഇപ്പൊ തണുത്ത വെള്ളക്കെ പറ്ഞ്ഞാണ്ക്ക്ണേ വാങ്ങ്ണ്ട് എല്ലാരും വാങ്ങണ്ടേ
ഉം ഇപ്പ തയ്യളന്ന വാങ്ങാ ഇങ്ങൻ ത്തെ വള്ളങ്ങളായ എല്ലാരും വാങ്ങിക്കോളൂ
മ്പടെ
ഉം ഇത് ഉച്ച സമയത്തേക്കാ രം പോയിണ്ടാവ ല്ലേ
എങ്ങനെ
ഉച്ച സമയത്താ പോയത്
ആ ഒരു പന്ത്രണ്ട് ണിയൊക്കെ ആയിണ് ഉച്ച പത്തണിക്ക് ശേഷം ല്ലേ ഉ ച്ച ആയല്ലേ ഇവിടെ എന്താ ചൂട്
അഹന്നെ രാവിലെ നീച്ചുമ്പ തന്നെ ചൂട് ഇട്ത്താ നീച്ച് ണത് അറിയ
പിന്നെ നേരത്തെ ഇറങ്ങാൻ ഇൻക്ക് ന്റെ വടെ വീട്ടില് പണിക്കാരും ഉണ്ടേനു അപ്പം ഓൽക്ക് ഫുഡ് റെഡി ആവും മാണം
ആഹ്ആഹ് ആഹ്
ഓൽക്കൊക്കെ ആക്കി വെച്ചിട്ടാണം ഇറങ്ങീത് ഉമ്മാനെ ക്ക് പിന്നെ കുട്ട്യോളെ നോക്കണ്ടയ പണി ട്ത്താ മതിയല്ലോ
ആഹ് പിന്നെ ഒക്കപാടെ കയിയൂല്ല നമ്മള് ഈ കുട്ട്യാ ളിം ഭക്ഷണവും ഒക്കെ പടെ കയൂല്ല ങ്ങട്ട് വീട് പണിയൊക്കെ എന്തായി
വീട്പണി വീ തേപ്പാണ് തേപ്പ് നടന്നോണ്ട് നിക്കാ
ആഹ് ആഹ് വേ കൂടി ഇരിക്ക്ണ്ടോ
ഇൻഷാ അള്ളാ പെട്ടെന്ന് ഇരിക്കണം ന്നൊക്കെണ്ട് അപ്പൊ ഇപ്പ ഏതായാലും ഇപ്പ ഈ വല്ല്യേ ക്ലാസ്സ്‌ക്കാവൂല.
ആഹ.
ഉം. റബീഹുൽ അവ്വ്ലൊക്കെ ആകുമ്പോൾതിന്. ഇത് കയിഞ്ഞിട്ട് വൈറ്റടിക്കണം. ജനലും വാതിലൊക്കെ മരാണ്. കാഷാരിവർക്ക്. ആഹ പിന്നത്താ?
ഉം. കറാറാവൂലല്ലേ?
കരാറാണെങ്കിലും ഫുഡ്, -
ആണല്ലേ?
ഉം.
ഓ രണ്ടു പേരാണോ എങ്ങനെയാണ്. ഓലൊക്കെ നേരത്തെ വന്ന് നേരത്തെ പോവാണ്. പണിക്കാർ ഇപ്പ പണിക്കാരൊക്കെ. ആ. അല്ല പണിക്കാരൊക്കെ അങ്ങനെയാണ്. നേരത്തെ വരാ.
ആ ഓല് അങ്ങനെത്തന്നെ ആറണി ആവുമ്പേതിന് വരും.
വെയില് ചൂടാകുമ്പോൾത്തിന്.
ആഹ. അലാറാവുമ്പോൽക്കെന്നെ. വേറെ സൈറ്റക്കും പോകണ്ട വച്ചാണ്ട്. മൂന്ന് മൂന്നര വരൊക്കെരിക്കും.
ആ ആ്. അത്ര വിക്ക്ണ്ടോ?
ഓ. രാവിവെ ചായ കൊടുത്തു. പത്തിരിയോ പൊറാട്ടെ, -
ഉം. ഞാൻ കരുതി ഇപ്പൊ പണി. - ക്കാരൊക്കെ നേരത്തെ വന്ന്കാണ്ട് നേരത്തെ പോകല്ലോ ചൂടിന്റെതോണ്ട്.
ആ ഇവർക്കയിന് വീടിന്റെ ഉള്ളിലല്ലേ തേപ്പല്ലേ?
ആ ആ ആഹ്. അപ്പൊ പിന്നെ അത്രക്കും ഉം ഉം
ഉച്ചാവുമ്പോത്തിനായിനി മറ്റോലൊക്കെ പോയിനി. സെന്ററിംഗാരൊക്കെ.
ആഹ. ആ ആറ് മണിക്കൊക്കെ ഇറങ്ങാ. ന്നട്ട് നേരത്തെ പോവാ.
പന്ത്രണ്ട്ണിക്ക് ചോറയ്ച്ചാ.
ആഹ. അങ്ങനേണ്ട് ഇപ്പൊ പണിക്കാര്. അങ്ങനത്തെ ചൂടത്ത്ക്കണ പണി. - ക്കാരൊക്കെ അങ്ങനെയാണ്. ഉം
അതെ താരാഹ നത്ക്ഷേ കുട്ടന്ണ്ട്
ഫുഡാണ്ല്ലേ? കുട്ട്യാളക്കായിട്ട് കെതിയേടും അല്ലയ്കാരങ്ങളൊക്കെ?
ആ അതൊക്കെയി. ആണ്ട് ഇപ്പ ശീലയി.
ശീലായില്ലേ. പിന്നെ മേ എവ്ടെ? അരികളൊക്കെ ഉണ്ടെങ്കി വേം സുഖാണ്.
ആഹ. വ്ടെണ്ട്. ഇപ്രാവശ്യം എല്ലാരും റേഷൻ കടേന്നായാലും രണ്ടു മാസത്തെ ഒരുമിച്ച് കിട്ടിയല്ലോ?
അങ്ങനെണ് ഇപ്പോ?
ആ അപ്പ അങ്ങനെ കിട്ടി. അതുകൊണ്ട് സുഖ, ഞാൻ പച്ചരി വാങ്ങാണ്ട്. രണ്ടും പാടെ ചാക്കേരി വാങ്ങും
ആഹ. അതോണ്ട്, ആഹ കഞ്ഞീം ചോറും വാണോര്ക്ക്.
ഏയ് ശരിക്ക് ഉച്ചകത്തെ ചോറ് മാത്രം മതി. നമ്മക്ക് പിന്നെ രാവിലെ വരണല്ലേ? അപ്പൊ പൊറാട്ടിം കറിം കൊടുക്ക- കും അല്ലെങ്കിൽ പൂള ബിരിയാണി വെച്ച് കൊടുക്കും. പൂളയും ബീഫും പാടെ പലവകണ്ടാവോല്ലോ?
ആ ഉം അങ്ങനെ. ഉം
അങ്ങനെ ക്കൊരോന്നായിട്ട് ഓര്ക്ക് കൊടുക്കും.
ഉം.
ഞമ്മള് പാർക്കണ പെരല്ലേ, നമ്മള് കൊടുത്താ നമ്മക്ക്ന്നെ നിക്കാൻ സുഖം പറിം ഉമ്മ.
ആഹ. അത് ശരിയാണ്. ഓര്ക്ക് ഈറട്ച്ച്, ആഹ. ഓൽ വെശ്ന്നതായി ഇതായി നിക്കല്ലേയ്കാരം. അപ്പൊ അതൊരു വിതിയടല്ലേ ഇല്ലരം ഇങ്ങനെ കൊടുക്കന്നേ നല്ലത്
ഉം അമ്മക്ക് അവിടെ താമസിക്കാൻ നല്ല സുഖണ്ടാവൂന്ന് പറഞ്ഞാ മതി
ആഹ് അങ്ങനെയൊക്കെ ഇവിടന്നെ ഉണ്ടായിനീന്ന് അങ്ങനെ പറയനീ
ആഹ് ഹാ അയിന് ഉമ്മാരക്കുണ്ടാവുമ്പളെ അമ്മക്ക് അങ്ങനത്തെ കൊറെ അറിവുകള് കിട്ടുള്ളു
ആഹ് ആഹ് ഏഹ് ഓലെ ഇങ്ങനെ സന്തോഷിപ്പിച്ച് എന്തേലൊക്കെ ഇങ്ങനെ കൊടുക്കും ചെലപ്പോ ജൂസൊക്കെ അട്
ആഹ് ജ്യൂസ് അടിച്ചു കൊടുക്കും ഓരിക്ക് ഐസും വെള്ളാ വേണ്ടത്
ആഹ് ഇങ്ങനെ ഈയിടെ ഈടായിട്ട് നിങ്ങക്ക് ഇതാക്കുമ്പളേ ഇതിപ്പ അമ്മള് ഭക്ഷണം കഴി ഇഹ് ആകെ ജ്യൂസ് എന്നാലും ഓൾക്ക് വേ ണ്ടാക്കി കൊടുക്കും
ഉം
ഓർക്കത് ഇഷ്ടോണ്
അതാണ് അപ്പൊ ഓല് നല്ല പ്രായത്തില് പണിയെടുക്കുമ്പോ
ആഹ്
ഇവിടെ ഇനി പണിക്കാർക്ക് ആ ഇതായല്ലോ ഫുഡ് കൊടുക്കാത്തത് അല്ലിയോ ഉം രാവിലെ ചായേം കടീം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പത്തെ ചോറ് ഒരു ഒന്നര രണ്ട് മണിയാവുമ്പോ
ഉം എല്ലാം അകോല്ലോ ഓര് നല്ല സന്തോഷത്തില് പണിയെക്കുമ്പോ നമ്മള വീടിനൊരു ഇതാണ്
അതല്ല ഇപ്പ രണ്ടു മാസം ആവണല്ലേ ഒള്ളൂ ഒന്നര മാസായിട്ടേ ഒള്ളൂ പണീപ്പ തേപ്പ് എത്തീലെ
ആഹ് ആഹ് അതന്നെയാണ്
ഓര് ഉത്സാഹത്തില് എടുക്കും
ആഹ് ആ സന്തോഷം കിട്ടിയാ മതിയല്ലേ നമുക്ക് ഓല സ ഉം ഉം ചായേം കടിയൊക്കെ ആയോ
ഇല്ല ഇന്നിപ്പൊം കപ്പേണ് കപ്പ റോ മുറിക്കണം
നിങ്ങള് ഒന്നായിട്ട് അങ്ങന ഇണ്ടാ
ആഹ് വല്യ ചെമ്പിലങ്ങട് ഇണ്ടാക്കുവേ ആദ്യം ബീഫ് കുക്കറില് ഞാൻ വെക്കും പ്പോത്തിന് ഉമ്മ നുറുക്കി തരും പിന്നെ പൂള അടുപ്പത്ത് വെക്കും
ആഹ് ഇപ്പ എത്ര ആളുണ്ട് കൊറെ ആളുണ്ടോ പണിക്ക്
ഇന്ന്പ്പം അഞ്ചാൾക്കാര് കാരം
ഏഹ്
ഇന്നലെ ആറേയിരുന്നു അങ്ങനെ ചെല ദിവസം എട്ട് അങ്ങന അങ്ങനെ എണ്ണം കൊറഞ്ഞും കൂടിയും നിക്കും
ആഹ് അല്ല വേഗം അങ്ങട് കഴിഞ്ഞാ അതാ നല്ലത്
അതെ
ഉം എന്നാ പിന്നെ അമ്മക്ക് ഇങ്ങനെ മറ്റേ കൊറേ ദിവസം ഇങ്ങനെ അമ്മക്ക് അതിന്റെ പി പിന്നാലെ നടക്കണ്ടേ ഉം തോനെ ആള് വന്ന് വേഗം കഴിഞ്ഞാല് അയിന് ഒക്കൂല
അതെ
ഉം
കുട്ട്യള്
ആഹ് ഓല് മദ്രസ പോയി രണ്ടാളും പോയി അപ്പപ്പൊ കൊറച്ച് ആഹ് ഓർക്ക് ഇപ്പ ഏഴരക്കാണ് സ്കൂൾ തൊറഞ്ഞാല് ആറരക്ക്
ഏഹ് രണ്ടാക്കും
ആഹ്
ചെർതിന് ഏഹ് അങ്ങനെ ഞങ്ങൾക്ക് ഒമ്പത് മണീക്ക ആവും ഇവിട ഏഴരക്ക് തൊടങ്ങീട്ട്
ആഹ് അഹ് അതെ ഇവിടെ കൊറെ കുട്ടികൾ നേരത്തെ പോകും സ്കൂൾക്കെ
ആഹ് ആഹ്
ആഹ് അപ്പ പിന്നെ ഓല് എല്ലാരും കൂടി തീരുമാനിച്ച് നേരത്തെ തുടങ്ങി നേരത്തെ വിടാന്ന്, പിന്നെ കുട്ടികളെ ക്ലാസ് പോവൂലല്ലോ മറ്റേ കുട്ടികള് എട്ട് മണിയാമ്പോത്തന് പോകാല്ലോവിടന്ന്, എട്ട് മണി എട്ടര ഒക്കെ ആകുമ്പോത്തിന് അങ്ങനെ ചോയിക്കുവല്ലോ സ്കൂൾ തുറന്നാല് ബസിന്റെ പ്രശ്നം കൊണ്ട് ബസ്സ് പിന്നെ നേരത്തെ വരുന്നോണ്ട്
ആഹ് ആഹ്
ആഹ് അപ്പൊ പിന്നെ അങ്ങനെ എട്ടരക്കങ്ങ് വിട്ടാൽ എല്ലാർക്കും എല്ലാ വിഷയങ്ങളും കിട്ടുവല്ലോ
അതെ നേരത്തെ തുടങ്ങയും ചെയ്യാം
ആഹ് നേരത്തെ തുടങ്ങിയോണ്ട്
കുട്ടികള് എണീക്കുവോ
ആഹ് ഇനി ഇവനെ ഇപ്പ ചേർത്തിട്ടുള്ളൂ ഇവന്റെ കഥ എന്താന്ന് ഓളൊക്ക ഉം നേരത്തേ
ചെറുതേനി നേരത്തെ തന്നെയാണോദിച്ചതാ
ആഹ് ഇവിടെ ഒന്നാം ക്ലാസ്കുട്ടിയ്ക്ക് അങ്ങനെയാണ്
ആഹ്
ആഹ് അപ്പൊ കുട്ടികങ്ങനെ ശീലാവുമീകാലം ചില നേര നേരത്തെ കടന്നോളും
എന്നായിക്കോട്ടെടീ, ഞാൻ എന്റെ മകളെ എണീപ്പിക്കട്ടെ അയിന് മദ്രസക്ക് പോവാനായി ആഹ് ടൈമ് പോയതറിഞ്ഞില്ല, ആഹ് ആഹ് ഓക്കേ